ഹലോ
ആ പറയൂ.
ആ എന്തൊക്കെയാ വർത്താനോ?
ഒക്കെ നല്ല വർത്താനം.
സുഖാണോ?
ഓ സുഖം തന്നെ.
ചാ ഓ സുഖം, ചായ കുടിച്ചോ?
ഓ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ദോശയും ചട്ടിനിയും.
ഏ നിങ്ങളെന്നെ ഇണ്ടാക്ക്
ഓ ഞങ്ങൾ തന്നെ ഇണ്ടാക്കും
ഏ
നിങ്ങക്ക് എന്തേനി സ്പെഷ്യല്
ഞാനിന്ന് വീട്ടിലില്ലെനി ഞാൻ പുറത്തിന്ന് വാങ്ങിതെനു ഞാൻ ന്റെ വീട്ട്ന്ന് ഞാൻ നിക്ക്ന്നേട്ത്തിലേക്ക് വന്നതാ എന്റെ വീട് ആ അപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ പുറത്തിന്ന് വാങ്ങീട്ട് വന്നതാ
ഏ നിങ്ങളെ വീട് എവിടെ
ഞാൻ ബാലുശ്ശേരിയാണ് ഞങ്ങൾ താ ന്റെ ഭർത്താവിന്റെ വീ ഇത് തറവാട് പെര ഞങ്ങള് ഒറ്റയ്ക്ക് താമസിക്കുന്നാണ് ആ ആ അപ്പ വരുമ്പോ വാങ്ങീട്ട് വന്നതേനി
വീട്ടിൽ ആരൊക്കെയിള്ളേ
എവിടാ ഞാൻ ഇപ്പ നിക്കുന്നട ലോ ഇവിടെ ഞാന് ഒറ്റയ്- ട്ടുള്ളു ഞാനും ഹസ്ബന്റും.
ഏയ് മക്കളില്ല്യ.
മക്കളില്ല.
ങ്ങ്യഹ്
ആഹ്. പിന്നെന്ത്. പണി ഒക്കെ കഴിഞ്ഞോ
ഇല്ലേ കൈയ്യാന് കൊറച്ച് ഫുഡൊക്കെ തയ്യാറായി കറി ആവാന്ണ്ട്.
എപ്പോ ഉച്ചക്കത്തതോ
ആഹ് ഉച്ചകത്തെ ചോറൊക്കെ ആയി കറിയാവാനിണ്ട് കറി ഇനിയെന്തങ്കിലും ട്ടണം
ഏഹ്
കുട്ടികളെ പറഞ്ഞേക്കട്ടെ
ആ നിങ്ങള അങ്ങനെ നിങ്ങളും മക്കളും മാത്രംതാമസിക്കുന്നെ
അല്ല ഇളച്ചണ്ട് എളേ ചച്ചിയണ്ട് ഉമ്മ ഉണ്ട് എല്ലാരും ഫാമിലി ഉ ആരും വേറെ പോയിട്ടില്ല
മയണ്ടോടാ
ഓ മഴണ്ട വൈകും നേേരം അയാ മഴാണ്
പിന്നെ വൈകുന്നേരമായ നല്ല ഇടിയും മിന്നലും മയയും
ആഹ മയും കാറ്റും ഒക്കെ ഇണ്ട്
ത്രാണ കൊയപ്പലായ്ന് ഇടിയും മിന്നലും ല വെല്ല ഉണ്ട് ആ
ഓ ചൂട് നല്ല കുറവുണ്ട്
ഉ പറ്റിയത് വാങ്ങ ചൂട് കാരണം രാവും അവരൊന്നും വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥേനു മഴ വന്നാലും കുറച്ചൊരു സമാധാനംഉ ണ്ട് രാത്രിയക്കെ കെടക്കുമ്പോക്കെ കൊറച്ചരു സുഖം കിട്ടും
ആ
വേറെന്തൊക്കെ വെക്കേഷൻ എവിടങ്കയും പോയിട്ടുന്നല്ലേ
വെക്കേഷനിൽ പോയിട്ടില്ല
ഏ വെക്കേഷനൊക്കെ തീരാനായില്ലേ
പോവാൻ കഴിഞ്ഞിട്ടില്ലേ ആ ഓരോരോ എന്തോണ്ട് ഹോസ്പിറ്റൽ കേസും അങ്ങനെ
ആഹ ആഹ
ങ്ക വെക്കേഷനിൽ പോയോ ടൂറൊക്കെ
ഞമ്മക്കതിന് പ്രത്യേകിച്ച് വെക്കേഷൻ കുട്ടികളൊന്നുംല്ലാത്ത കൊണ്ട് എപ്പഴും ഫ്രീയല്ലേ ഞങ്ങള് ഫാമിലി ആയിട്ട് ആ നാട്ടിൽ തന്നെ ഞങ്ങള് എന്റെ വീട്ട വീട്ടുന്ന ഫാമിലി കസിൻസ് മാത്രമായിട്ട് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് ഇപ്പം കന്യാന്ന് തനതാ
ആണോല്ലേ എവിടക്കാ പോയിന്ന് വയനാട് ആ
അവിടെ ഒരുസം നിന്ന് പിറ്റേന്ന് ഇങ്ങു പോന്നു
ആ ആ
പിന്നെന്തൊക്കെ
ഞങ്ങള് വീട് അരീക്കോടാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരോണ്ടി
നിങ്ങള് സ്പെഷ്യൽ ഒക്കെ ഇണ്ടാക്കോ നിങ്ങള് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ എങ്ങനെയാ അടുപ്പത്തോ ഗ്യാസ്മേലോ ഫുഡ് ഒക്കെ ഉണ്ടാക്കല് നിങ്ങള്
അടുപ്പത്തുണ്ടാക്കും ഗ്യാസ്മാലും ഉണ്ടാക്കും രണ്ടും യൂസ് ചെയ്യും അധികം അടുപ്പണ്
ആ എല്ലാരും കൂടെ ഉള്ളോണ്ട് ഗ്യാസിനോക്കെ ഇപ്പം ഏ് കിട്ടാനൊക്കെ ബുദ്ധിമു
ബന്ധിമുട്ടാണ് ആ ഇവിടെയും കുഴപ്പോന്നും ഇല്ലട്ടോ എന്നാലും ഞങ്ങള് പിന്നെ ഗ്യാസ് കഴിയാന് രണ്ടു മൂന്ന് മാസം പിടിക്കും
ഏ നിങ്ങള് അടുപ്പ അധികം യൂ സെയാല്
ഏ ആ അടുപ്പ യൂസെയാല്
പിന്നെന്താ ഏ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിങ്ങള് എങ്ങനെ ഫുഡ് ഒക്കെ തയ്യാറാ ക്കാ
ആ ഉണ്ടാക്കും
ഏ ഇങ്ങള് ഗ്യാസ്മേലായിരിക്കുല്ലേ
ഇവിടെ ഗ്യാസ്മേ തന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ വേ പിന്നെ ഞാനാണേ അധികം ഇവിടെ ഇണ്ടാവലില്ല ഞാൻ എന്റെ വീട്ടിലാ അധികം ഇണ്ടാവാ. അവിടെ എപ്പോളെങ്കിലോക്കല്ലേ ഞങ്ങക്ക് ഒരു വാ ചിലപ്പോ അഞ്ചാറു മാസം ചിലപ്പോ ഒരു കൊല്ലം വരെയൊക്കെ ഒരു കുറ്റിന്ന് കിട്ടും.
ആണില്ലേ
രാവിലെ ഞാൻ അധികവും ഭക്ഷണം ഇണ്ട ഇല്ലല്ല ഇവിടെയാണ് രാ രാവിലെ അധികം ഞാൻ ഭക്ഷണം ഉണ്ടാക്കല്ല മുപ്പര് പെറ പള്ളിന്ന് കഴിക്കും. മദ്രസല് പഠിപ്പിക്കുന്ന ആളാ ആഹ് അപ്പം ആഹ് ഞാന് ഉണ്ടാക്കില്ലല്ല രാ
ആഹ് ആഹ് ആഹ്.
ചോറും കറിയെണ്ടിങ്കി ചെലപ്പം ഇന്ന് ഉണ്ടാക്കി റി രണ്ടേസം വെരെ കൂട്ടാനുണ്ടാവും.
ഏ കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
അഞ്ച്കൊല്ലായി ഉം
പിന്നെന്തൊക്കെ
പോകുന്നു
ഇന്റെ വീട്ടില് അധികം ഇപ്പ അട്പ്പന്നെയാ നിത്യല്ലെ ഗ്യാസിന്റെ പ്രശ്നം വന്നേരം മറ്റേത് ഗ്യാസന്നേനി കത്തിക്കല് ഇണ്ടായിനിയെ പെട്ടന്നല്ലേ ഗ്യാസിന്റെ പ്രശ്നം വന്നത് വിചാരിക്ക്യാണ്ടല്ലേ ഏ എല്ലാരുള്ളപ്പൊ അട്പ്പന്നേനി യൂസെയ്യല് പിന്നാ എല്ലാരിം കല്യാണൊക്കെ കഴിഞ്ഞ്പോയി പിന്നെ ഉമ്മയും ചെറിയ രണ്ട് അനിയത്തിളാ ഉള്ളെ പഠിക്ക്ന്ന് ഓല് രണ്ടാളും ഉമ്മാക്കാണെ വല്ല്യാ സുഖൊന്നുല്ലാ അപ്പ അടിപ്പിന്റെ അടുത്തൊന്നും അധികവും പോവണ്ടാന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പം ഗ്യാസ്തന്നേനി ഉപയോഗിക്കല് ഇണ്ടായിന്നത് പെട്ടെന്നല്ലേ ഗ്യാസ് ഒര് പ്രശ്നവന്ന് അയ്നേശ് ഞങ്ങളൊക്കള്ളപ്പോ അടുപ്പന്നെ യൂസ് തീയും ആരുല്ലാതെ ഉമ്മാ ഗ്യാസ്
നിങ്ങക്കെങ്ങനാ ഗ്യസ് കിട്ടാൻ ബുദ്ധി മുട്ട്
ആ ഒണ്ട് കിട്ടാൻ ബുദ്ധിമെട്ട്ണ്ട് അതെണ്ടാ ഗ്യാസിന്റെ ഉപയോഗം കൊറച്ചത് ബുക്ക് ചെയ്താല് നാപ്പത്തെട്ട് ദെവസം കഴ്യാതെങ്ങാ ബുക്ക് ചെയ്ൻ കഴിയു ലാ അങ്ങന എന്തോന്നക്കെ ഉണ്ടല്ലോ ഓ ആ അത് കാരണം ഞമ്മ ഇവടാണെങ്കിൽ ഗ്യാസ് പല ഫുള് ഉണ്ടാക്കുന്നതിന് ഒര് മാസം സം തന്നെ തികച്ച് കിട്ടൂല്ല. ആ അതോണ്ട് ആാ ഗ്യാസ് ഉപയോഗിക്ക്യാല്ല് കൊറച്ച് ഇപ്പം ചോറും കറിയും ഒക്കെ അടുപ്പത്തണ്ടക്കല് രാവിലത്തെ ചായെയും
ഞങ്ങൾക്കിപ്പ റമളാലിൽ നിറച്ചതാണ് കുറ്റി
റമളാനിലാ ണ് ഗ്യാസ് ന നറച്ചതേ
ഏ
അതുകൊണ്ടിനി വേഗം കിട്ടീക്കും
ആ ആ ഇന്റെറത് റമദാൻ ഒന്നിന് നറച്ചതാ കുറ്റി ഇവിടു ആ ഇവിടെ പിന്നെ അധികോം
ആ ഇങ്ങക്ക് ആ താ. ആണില്ലേ. ഞങ്ങൾക്കും അങ്ങനെന്നെ ഒള്ളു. ഒന്നന്നെള്ളൂ കുറ്റി. പ്പൊന്നു കൂടി രൂക്ഷാവാണ്.
ആഹ് ആഹ് വെല കൂടീന്നൊക്കെ പറഞ്ഞിട്ട് കാണാ
പ്പഞ്ഞ് ഒന്നും കൂടി കരുതണ്ടിയേരും. അത്യാവശ്യ ഘട്ടങ്ങൾല് മാ ത്രുപയോഗിക്കണ രൂപത്തിലാ
അതെ. പിന്നെ ഇപ്പ അധികാൾക്കാരും കറൻ്റടുപ്പും വാങ്ങി തൊടങ്ങീന്നു തോന്ന് ണ്ടൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ
ആഹ് നെ.
ഉം ഹലോ
ഒക്ക പിന്നെ നല്ല വർത്ത പറി
അതെ
കുട്ടികളൊക്കെ ഇതാ താഴെ ഇണ്ട്.
എല്ലാരും കൂടെ അതുകൊണ്ട് നല്ല രസായിരിക്കൂലേ ഉം.
എല്ലാവരും മൂന്ന് കുട്ടികളെ ഉള്ളൂ. എനിക്ക് രണ്ടാളും എ അച്ഛന് ഒരാള്.
ആഹ് കുട്ടികളെ അടുത്തടുത്ത്. വീടുകള് ഇല്ലേ.
ഓ ഞങ്ങളത് ഇവിടെ അടുത്തടുത്ത് വീടുകളാ
ആ
മുറ്റം കുറവാ ഞങ്ങക്കൊക്കെ ടൗണിന്റെ ഏരിയായോണ്ടേ മുറ്റം കുറവാ പിന്നെ പൊയേന്റെ വക്കാണ്
ഏ
പൊ അ റോഡ് വീടിന് നേരെ മു നേരെ മുന്ന്ന്ന് റോഡ് ന്ന് റോഡിനും അപ്പുറം പൊയയാണ്
ഏ പൊയയിലൊക്കെ വെള്ളണ്ടൊപ്പോ
ഓ ഇപ്പൊ പൊയേലൊക്കെ വെള്ളായി
ഏ ആഹ
ഉ ഹും പൊയേന്നല്ലേ ഞങ്ങള് കുളി ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യല്
ഏ
പൊയേക്ക്
ആ എല്ലാരും പോവു ലെ
പോം
നല്ല ഒയ്ക്ക്ള്ള സ്ഥലങ്ങാനാ
ഇപ്പം കെ ഇങ്ങനെ കെട്ടീട്ട്ണ്ട് വെള്ളം കെട്ടിനിർ ത്തിട്ടുണ്ട് ഇപ്പ വേനലായോണ്ട് അല്ലെങ്കി നല്ല ഒഴ് ക്ക് ഇള്ള സ്ഥലാ വല്ല്യ ആയൊന്നും ഇല്ല്യ എറങ്ങാന ക്ക സുഖാണ്
ഏ നല്ല രസായി ക്കൂലേ എല്ലാരും കൂടെ പോകുമ്പൊ അലക്കലൊക്കെ അവിടുന്നാ പൊയേന്ന് പോയിട്ടാ
ആ അലക്കലൊക്കെ പൊയേന്നാ രാവിലെ പോകും അഅ് കു ട്യോളെ മദ്രസക്ക് പറഞ്ഞയച്ച്
ആ നല്ല രസായിരിക്കല്ലോ അപ്പൊ ഇന്റെ ഉമ്മന്റെ വീട്ടില്ണ്ട് പൊയാ വൽ ല്ല്യ പൊയയാണ്
അതെവിടെ വായക്കാട് ലേ കാസർകോഡ് ആ
കാസർഗോഡ് ന്ന് കൊറെ പോവാണ്ട് അവിടെ പൊയണ്ട് പൊരേന്റെ മുന്നിത്തന്നെണ്ട് അവിടെ പോയാ ഞമ്മളൊക്കെ കുളിക്കും തിരുമ്പലും ഒ കാണുന്നുണ്ട് ഇബടെ ചൂ അത് ഓക്കെ ആകുമ്പോ അങ്ങോട് പോയ പിന്നെ വള്ളത്തിൽ തന്നെ ഇണ്ടാവ ഇങ്ങള്
ആണ് ല്ലേ വൈകുന്നേര ആയ ഒരുപാട് ആൾക്കാര് വരും ഇങ്ങട്ട്
ഇങ്ങൾ നിക്ക് അവിടെ ഞങ്ങള വീടിന്റെ മുന്നിലുള്ളത് നമ്മള് തന്നെ ഇണ്ടാവും വല്യ പപൊ ഴയാണല്ലോ. നല്ല ഒഴുക്കും പാറയും ഒക്കെ ഉള്ളത് കൊണ്ട് ഓരോ ഏരിയയിലും ഞമ്മള് മാത്രം അവിടെ അധികം ഒഴുക്കൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി കൊറെ പാറള്ളോട്ത് നോക്കി തിരുമ്പി ആഴയൊക്കെ കൊറവുള്ളടുത്ത് ആ അ അ ഏ അ
വൈകുന്നേരം ആയ എല്ലാ കുട്ടിയ ളും വരും വൈകുന്നേരായാൽ കുട്ടികളൊക്കെ കളിക്കാൻ വര്ല്ലേ അങ്ങോട്ട് ആണ്
ഉം
ഉ
നിങ്ങള് റോഡ് റോഡ്സൈഡ് ന്നെയാ
ആ റോഡ് സൈഡ്
ഉം എങ്ങനത്തെ
എന്തൊക്കെ വിശേഷം
ഉം ഉ അങ്ങനെ പോന്നു
ഉം ഞാ എന്ന വീട്ടക്ക് പോവ്ണ്ടോന്ന്
ഇന്ന് വീട്ടു പോണ്ടങ്ങളൈക്കാ
ഇല്ല ഞൻ പ്പം ഇന്ന് വന്നിട്ടേള്ളു ഇനിയിപ്പോ ആ ഒരാഴ് എനിപ്പോ ഒരാഴ്ച നിന്നിട്ട് ഒരു മൂന്നാല് ദിവസം നിന്നിട്ട് അങ്ങ് പോണം ആ കൊറേ നിക്ക്ല്ലേ ഇവിടെ വേറരു ലോട്ജോ ഫ്ലാറ്റ് മാതിരി ഒരു റൂം എ ജ വാടകക്ക്
ആ റൂം എടുത്തതാ ആ
ഭയങ്കര ചൂടാ മേലെ സീറ്റ് ആയത് കെണ്ട് അ സത് നിക്കാൻ പറ്റാത്ത ചൂടാ റോഡ് സൈഡുവാണ് അപ്പൊ ഇവ്ടെ നിക്കാൻ അധികം കഴിയലില്ല
കഴിയൂലല്ലേ ആ പിന്നെ ആരുല്ലെങ്കിൽ വീട്ടുക്ക് പോണയ നല്ലത് ഒറ്റക്ക് നിക്കണാട്ടിലും നല്ല ആഹ് അതാണ്
പിന്നെ വേറെന്നുല്ലായിരുന്നു ന്ന പിന്നെ വിളി ഇട്ടട്ടും
ആഹ് ആയിക്കോട്ടെ ന്നാ ശരി